ഹലോ
ആ കേൾക്കണില്ലേ
ആ ഏക്കണ്ട്
കേൾക്ക് ആട്ട് എന്താ കൊഴപ്പില്ല
ആഹ്
പി ചായ അടിച്ചു ചായപ്പൊ മക്കളെ സ്കൂളിക്കൊക്കെ പറഞ്ഞയച്ച് വന്നിട്ടി ചാ പിടിച്ചു ചായട്ചിലെ
ഓ ചായട്ച്
ആ പണികളൊക്കെ ഒരുങ്ങിയോ
ഉം പണി ഒരുങ്ങിയില്ല പണിയൊക്കെ ഇങ്ങനെ ഇണ്ട് ഇടിക്കാന് നല്ല വേലിന്റെട പെരു മഴ പെയ്ത് അപ്പൊ കരന്റെ ഇടവപ്പോ അവിടെ ഇങ്ങനെ ഇരിക്കുക
ആ അത് ശരി കറന്റില്ലെങ്കി ഒരു പണി നടക്കൂലല്ലേ നമക്ക് അരയ്ക്കണങ്കിലും വെള്ളം അടിക്കണങ്കിലും ഒക്കെ കറണ്ടന്നല്ലേ
ആഹ് അതന്നെ
ആ
അവിടെ പെയ്ത മഴ നല്ലൊ ഒരു മഴ ഇടി ഇവിടെ നല്ല കാറ്റും മയയും കൂടി
കാറ് വന്നു ഇന്ന് രാവിലെ ഞാൻ കുട്ടികളെ കൊണ്ടേക്കി വന്നേക്ക് പിരുന്ന കാറ് വന്നു പക്ഷേങ്കില് ഇപ്പൊ കാറ് പോയി തെളിഞ്ഞു ഇപ്പ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറണണ്ട്
ഏഹ്
നല്ല മഴൊന്നമല്ല ചെറിയ പാറ്റല് മഴ ഇങ്ങനെ ചാറൊണ്ടിരിക്കും ഉം
എന്തെന്നാ ഉചക്ക എന്താ
ഭക്ഷണ കായോ
പക്ഷെ ചോറ് രാവിലെ ആക്കിയച്ചീണ് മോക്ക് കൊണ്ടോവാള്ളേനോടെ
ആയ് അ ശരി
ഉം അപ്പൊ പിന്നെ ചെറിയ ബത്തൽമീൻ പൊരിച്ചതു ഉണ്ട് മത്തം കറിയണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കറിയും കൂടി ആക്കണം
ആ ആ അതല്ല
പാട്സ് ഇണ്ട് ക്ലീൻ ആക്കി വെച്ചന അപ്പൊ ഇനിയിപ്പ അത് എതെങ്കി ഒന്ന് കാണത്ത അപ്പൊ അടുക്കള ഇവിടെ ഈ ഓട് ഓടായനോടെ അടുക്കള വെളിച്ചല്ല കർന്റില്ല ഞാ ഒന്നും നടക്കൂല
ആഹ് അയ് ശരി പുള്ളക്ക് ഇരിട്ടാവൂല്ലേ
ആഹ് ഉള്ളിക്ക് ഇരുറ്റാ അപ്പൊ അടുക്കളയിൽ നിക്കാ ഇരുട്ടാ നമ്മക്ക് അവിടെ നിക്കാൻ തോന്നുല്ല
ആഹ് ആഹ് അതെ അതെ
കുട്ടി ചെറുതായനോട എങ്ങനെ കരഞ്ഞോണ്ടിക്കും അടുക്കളേൽ നിന്നാല്
ആഹ് അതെ എത്ര വയസ്സായി
എട്ട് മാസം
ആ അത്രായിറ്റോ വയസ്സായിട്ടില്ല ലെ അപ്പൊ പണിടുക്കുമ്പോ കുട്ടീനെ അടുക്കളേക്ക് കൊണ്ടന്ന് കെടത്തോ എന്താ ചെയ്യാ ഇര്ത്തോ
അ ആ ഇര്ക്കും ഇര്ന്ന്ങ്ങനെ പു പിടിച്ചു ന്നെ മു ട്ടും മുട്ടുത്തൂല പഷേ കാല്ങ്ങനെ എഴഞ്ഞ് നടക്കല എല്ലോട്ത്തും
ആഹ് ഹഹ അപ്പം നല്ലൊരാള് നോക്കന്നെ വാണം
ആ എല്ലാ സാനം എട്ത്ത് ഇവ ഇവടെണെങ്കില് ആ മറ്റേ ഒരു മഞ്ഞിം കർപ്പുള്ളരു ഉപ് പുള്ളി പുള്ളിള്ള ഒര് സാധനം ഇണ്ടല്ലോ ഈ ചെരാട്ടന്റെ വല് മാതിരിക്ക്‌ണേ
പുഴുപുഴു ആഹ്
നല്ലോണം ന്നട്ട് അത്ത് ഐറ്റങ്ങള് അകത്ത്ക്ക് കേറി വരാ അയിനെ പുട്ചാണ്ട് പീച്ണ പണ്യാ
ആ അയ്ശരി ഞങ്ങള അയിനെ അമ്മായമ്മ പുഴുന്നാറിയാ
പേരറീല യെസ് ച്ചം മാരിണ്ട് ഞാൻ പർഞ്ഞ് ആദ്യൊക്കെ ഈ മറ്റേ ചൊപ്പ് നെറള്ള ആ തീവണ്ടിർഞ്ഞ ആ സാനംണ്ടല്ലോ
ആഹ് ചേരട്ടാ ചേരട്ടാ
അദേനി ഇണ്ടാവല് ആ പഷേ ഇപ്പ അങ്ങനെല്ല ഐറ്റങ്ങള് കൊറവാ ഇതിറ്റങ്ങള് കെടി പെരുകീണ്
ഓ അയിറ്റ കൊല്ലാനറപ്പു
ആഹ് അറപ്പു പിന്നെ ഞമ്മള് അ റിയാതൊക്കെ ചവിട്ടി പോയാ കാലിൻ്റടീന്ന് പിരി പിരിർഞ്ഞ സൗണ്ട് ഇങ്ങനെ കേക്ക ചവ്ട്ടുമ്പോ
ക്കുമ്പോ തന്നെ അർപ്പാടെ മേല് ഇതാവണ് അർ പ്പാണ് ഇക്കി പുഴുക്കളൊക്കെ ഭയങ്കര അറപ്പാണ്
ആ അൽക്ക്‌ണ കല്ലിന്റെ വ്ടെക്കെ നർച്ച് ന്നട്ട്റിം ന്റെ മോളറിം ഞാൻ ഇർങ്ങൂല അങ്ങട്ട്റിം ഓള് തീരിം പോവൂല പിന്നെ ഞാന് എങ്ങനെങ്കിലൊക്കെ അവ്ട്ന്ന് അൽക്കി കേറി പോരും
ആഹ് അതെ
ഈ വെയില്ള്ള സമയത്ത് അയ്റ്റങ്ങള് ഇണ്ടാവൂല ഈ വെയിലൊക്കെ പോയാട്ട് ഈ തൺപ്പ് ഇങ്ങട് വരുമ്പളെ വെര്ന്നാളലെ
ആഹ് അയ്ശരി പിന്നെ ഈ ഒച്ച്ലെ ഒച്ച്
ന്ന് ഞാനൊരു കൊർച്ച് സ ആ കൊർച്ച് സമയം മതി തോന്ന്ണ്ട അയ്റ്റങ്ങക്ക് പെരുകി ഇങ്ങട് വരാന് ന്നാള് ഞാനിങ്ങനെ നോക്കി നിക്കേ ഒന്നിനെ കണ്ടി പിന്നെ കൊർച്ച് കഴിഞ്ഞപ്പണ്ട് അവ്ടെ കൊറേ കുഞ്ഞ് കുഞ്ഞ് മക്കള് ഇക്ക് തോന്ന ചെറിയ സമയം കൊണ്ട് ഓല് ഈ മക്കളെ ഇണ്ടാ ക്ക്‌ണ് ഇതാക്ക്‌ണ്ട് പ്രസവിക്ക്‌ണ് ന്നെ
ആഹ് അയ് ശരി പിന്നെ ഒ ച്ചിന്റെ ശല്യം ഇണ്ടോ ചെലെ സ്ഥൽത്ത് അങ്ങനെ ഇണ്ടാവണാണാ ഓല്
ആ ഇവടെ മറ്റേ ണ്ട് മോൾള് അയിൻ്റെ പൊർത്ത് ഒര് തോല്ള്ളരു സാ ആ ഒച്ച്ണ്ടല്ലോ ഒരു കൊട്ടച്ചിങ്ങനെ നട്ക്ക്‌ണ
ആ അയിനെ കാണുമ്പോ കൊഴപ്പല്ല മ്മക്ക് അറപ്പില്ല ഈ വെൽ വെറും എർച്ചി കഷ്ണം മാ വെറും എർച്ചി കഷ്ണം മാത്രം ണ്ടല്ലോ
അയിനെറ്റന്ന് പുട്ച്ചാ മതി
അയിനെ കാണുമ്പോ തന്നെ മുക്ക് ഛർദിക്കാനൊക്കെ വരും ആ അതെ ഈ പാത്രം കഴിക ചെലെ സമയത്തായിട്ട്ണ്ടാവ ഈ പാത്രം കഴുകണേന്റെടെ വെള്ളം ഇണ്ടാവിണ്ല്ലേ
ആഹ്
അങ്ങനെ വെള്ളല്ല സ്ഥൽത്ത് കൂടെക്കെ കാണാ അങ്ങനെ വര്നു ട്ടോ ഇവടല്ല ആദ്യം ഞങ്ങള് ലുണ്ടായിരുന്നു ആദ്യം ഞങ്ങള വീട്ടിലുണ്ടായിരുന്നു പഴയ വീട്ടിലെ
ആഹ് ആഹ് ആഹ്
ഓ അറപ്പാണ് അയിറ്റാളെ കാണന്നത്
അ ഐറ്റങ്ങള്ൾ ഉ തൊട്ട് കഴിഞ്ഞിണ്ടെങ്കിലാണ് പ്രശ്നം
ഔ തൊട്ടാ ഞാൻ കയ്യൊക്കെ കല്മ്മോ ഒരുതീട്ട് നേരേക്ക്യാലും ശരിയാ
ഇങ്ങോട്ടും പോവുല കല്ലമട്ട് ഒരച്ചാലും പോവുല കോപ്പ് പിന്നെ ഉപ്പ് ഇട്ടാണ്ടൊക്കെ ഇതാക്കണം എന്നാ പിന്നെയും പോവും
അതെ ഒരു കൊഴുപ്പും വഴുപ്പും ഒക്കെയാണ്
ഉം അതല്ലാത്ത വേറൊരു സാധനം ഉണ്ട് പിന്നെ അത് ഭയങ്കര വിഷ ആണേലോ പിന്നെ ഒച്ചിന്റെ അതേ പോലെ നിക്കും കണ്ടാല് നീളമുള്ള ഒരു കറുപ്പ് സാധനം കണ്ട്ണ ഇങ്ങള് രണ്ട് തലയും ഒരു പരന്നു നിക്കണേ
ഒച്ചിന്റെ അതേ പോലെ
ചേമ്പിന്റെ ഇലയിലൊക്കെയാണ് അയിറ്റിങ്ങൾ കൂടുതലും ഇണ്ടാവുക താൾ പാമ്പ് പറഞ്ഞിട്ട് ഒരു സാധനം
കണ്ടിട്ടുണ്ടാവുട്ടാ അറിയില്ല ഏതാ ഇങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലാവില്ല
ഉ ഒച്ചിന്റെ അതേ മാര്യാ നിക്ക കണ്ടാല് ഇപ്പം ഇപ്പൊ കൊറച്ചീസം മുന്നെ ഇവിടെ ചുമരുമ്മെ ഇണ്ടായിനി അയിറ്റിങ്ങള് നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പെട്ടു പോയി ഇണ്ടെങ്കില് മരണാണോലൊ ഒറപ്പ് അത്രയ്ക്കും വിഷം ആണോലോ ആ സാനം ഉം ആഹ്
ഉം പിന്നെ നിങ്ങളവിടെക്കെ റബ്ബ ഇങ്ങളവിടെ റബ്ബർ റബ്ബർ ഉണ്ടാവൊ ഉണ്ട് ഇങ്ങള അവിടെ റബ്ബർണ്ടോ
ഇവിടെ അടുത്തതെന്നെ ഉള്ളൂ
ആഹ് അ ഈ റബ്ബർത്തെ ചേരട്ടേനെ കണ്ടിട്ടില്ലേ
അത് ആ കറുപ്പാ
ചോപ്പ് വലുത്
ഇറൊ പെന്ന് പറഞ്ഞാ സാധനം
അതെ അതെ അതെ ഞാനേ ഞാൻ ഇന്റെ വീട്ടില് അവിടെന്നും അങ്ങനെ പറില്ല ഇന്റെ വീടിന്റെ അവിടെ
ആഹ
അപ്പൊ ഇനിക്ക് അറിയില്ലായിരുന്നു അവിടെ വെറും ചൊകന്ന നമ്മള് തീവണ്ടി പിന്നെ ഇത് അറിയില്ലേ തീവണ്ടി പറയുന്നത് അവിടൊക്കെ
ആ ആഹ് ചെറുത് ആ
ഇവിടെ വന്നപ്പോ ഹസ്ബൻന്റെ വീടിന്റെ വന്നപ്പ ആണ് പിന്നെ ചുറ്റോറം അപ്പൊ റബ്ബർതൈ വലിയ ഇനങ്ങൾ കാണത് ഓ അത് ഇന്കി അത്ഭുതേര്ന്ന് ഫസ്റ്റ്
അയിറ്റിങ്ങളെ വലിപ്പം കണ്ട പേടിയവും ആഹ്
അതെ വല് ഒരു ചേരട്ടെനെ കണ്ടപ്പളെ അത് ആകെ അറപ്പവും കാണുമ്പൊ ഇനി ചോന്നല് ഭയങ്കര ചെറു വലുതിക്കി തോന്നും അത്രക്കി ഇല്ലാന്ന്
ആ അ ചുവപ്പ് വശ നമ്മള് ഈ ഭക്ഷണം കയിക്ക്ണ നേരത്ത് ഒക്കെ കണ്ടാലാണ് അറ്റിങ്ങക്ക് വേറെ പ്രശ്നണ്ട് ഞങ്ങക്ക് ഒന്നാമത് അധികം ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ ഓട് പൊതിർന്ന് നിന്നാല് ഓടുമ്മെലൊക്കെ ഉണ്ടാവും അയിറ്റിങ്ങൾ
ആ് ഓടിന്റെ ഉള്ളിൽന്ന് ചാടാറുണ്ട് ചുമരുമ്മെ ഞങ്ങളെ
ആഹ് ഇന്നിട്ട് ഇന്നിട്ട് നോക്ക്യാണി അകത്ത്ക്ക് ചാടും അയിറ്റിങ്ങൾ നിക്കുന്ന സമയം രാവിലൊക്കെ ഉണ്ടാവും ബെഡിലൊക്കെ ആ സാധനം
ആഹ് ഓട് ഇട്ട വീട്ടില് അങ്ങനെ ബുദ്ധിമു മുട്ട് ചെലേട്ത്തൊക്കെ
ആഹ് ബുദ്ധിമുട്ട്ണ്ട് ഉം ആ കർത്ത ആ സാധൻത്തിന് ഞങ്ങള് അങ്ങളൊക്കെ ഇങ്ങനെ മദ്രസ്പോണ ടൈമിലേ അയറ്റിങ്ങള് സൈ ഉം പിൻ പിന്നെ മൊകം വാലാണോന്നറിയില്ല എവ്ടോന്ന് കൂർത്തിട്ടല്ലേ ഇള്ളത് ന്നട്ട് ഞങ്ങള് പറിം ഈറോ ബെന്നി പറിം
ആഹ് പിന്നെ ആ ചൊമ പിന്നെ വെഷണ്ട് അല്ല അഹ് മേലൊക്കെ തട്ടിയ പൊള്ളി അടയാളം ഉണ്ടാവും നമ്മളെ ശരീരത്തില്
ആഹ് അയിന്റെ കറ ആ നീര് മേലായാല് പൊള്ളോലൊ
ക്കത്തിലൊക്കെ ഒറക്കത്തിലങ്ങനെ പറയണ കേട്ട്ക്ക്ണ് ആരെട്ത്തോ അങ്ങനെ പൊള്ളീട്ട് പിന്നെ ആഹ് അയിനട്ട് കെടന്ന് തിയ കെടന്ന ഭാഗത്ത് ഒര് പൊള്ളീട്ട്ങ്ങട്ട് കർത്ത കളറ് മുറി മ്മള് പിന്നെ അടുപ്പത്ത്ന്ന് പൊള്ള്ണപോലെ ആഹ് അങ്ങനെ വരും
ആഹ് അഹ് അധികം വരുന്ന സാന ഐറ്റങ്ങളല്ല ആ മറ്റേ റബ്ബർലൊരു പ്രാണില്ലേ ഒര് കർത്തിട്ട്ള്ള ചെറിയൊരു രാത്രി ലൈറ്റില് വര്ന്നരു സാധനം
ആവോ കോട്ടൊര്മല്ലെ കോക്ക്മല്ലേ കോട്ടുരുമല്ലേ ഔ അത് ഞങ്ങള് കോട്ടൊര്മ്മ ഞങ്ങള് അത് പറയാണെങ്കി ഒരു എമ്പാട്ണ്ട് കഥ തീരില്ലന്ന് പർഞ്ഞ
റാ ബ്ബ ആയിറ്റ്ങ്ങള് റബ്ബർന്നായിരിക്കും വെര്നത് ഇഞ് പിന്നെ റബ്ബർന്ന വെര്ന്നെന്ന് എല്ലാരും പറഞ്ഞേക്കാ ആഹ്
പ്പാ ഞങ്ങള് ഞങ്ങളെ വീട് പണിയായിട്ട് പിന്നെ വാടയ് ക്ക് നിന്നാര്ന്ന്ട്ടോ ആ വീട് ഫുള്ള് കോട്ടൊരുമകളൊക്കെ ആയിട്ട്ല്ലരു വീടാണ് ഏഹ്
ആഹ്
ഔ ന്റെമ്മീ അവിടെ ആ വീട് അവര് പഴയൊരു തറവാടാണ്
ആഹ്
ഇവര് ഏട്ടനു അനി നിയന്മാര് രണ്ട് മൂന്നാൾ പിന്നെ അവരെ മക്ക്ളും കുട്ട്യാളൊക്കെ ആയിട്ട് പത്ത് മുപ്പതാള് താമസിചര്ന്ന വീടാണ് ഏഹ്
ആഹ് ന്നട്ട്
ആഹ് അവരെല്ലാവരും അയിലേറ്ന്ന് നിന്നത് ആഹ് എല്ലാവരുംപാടെ പിന്നെ ഒക്കെ മക്കള് പുതിയ പിന്നെ പുതിയ വീട് വെച്ചു പിന്നെ ഏട്ടമ്മാരും അനിയന്മാരും അവരെ ജീവിതം മുഴുവ അയിലായിരുന്നു. പിന്നെ അവര്ക്ക്ണ്ടായ മക്കളാണ് ഇപ്പോ പുതിയ വീട് വെ ച്ച് എല്ലാരും ആ വീട്ട്ന്ന് താമസം പോയി
ആഹ്
ആഹ് എന്നാ അയിക്കോട്ടെട്ടോ
ആഹ് അയിക്കോട്ടെ മ്മച്ചി റെസീവറ